ഹലോ
ഹലോ
ആഹ് ആഹ് എന്തോണ്ട് വിശേഷം
ആഹ വിശേഷം ഒ പിന്നെ അഹ് ഏഹ് ഇന്ന് എവിടെ പോയിര്ന്ന്
ഇന്ന് അമ്പലത്തിലൊക്കെ പോയായിരുന്നു.
ആന്നാ ആ അമ്പലത്തി ഇന്നെന്താ വിശേഷം
അമ്പലത്തി ഇന്ന് അവിടെ എ ദേവപ്രശ്നംക്കെ ഉണ്ടായിരുന്നു
ആഹ അത് ശരി ആഹ അങ്ങനെ ദേവ പ്രശ്നത്തി എന്തൊക്കെ പറഞ്ഞായിന്ന്
എന്നാ മൃത്യുഞ്ജയ ഹോമം നടത്തണോന്ന് പറഞ്ഞ് പിന്നെ പന്ത്രണ്ട് വർഷം കൂടമ്പോള്ള കലശ പൂജ നടത്തണം അങ്ങനെ ഓരോ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങനെ
ആഹ്
മാല കെട്ടുന്ന കാര്യോം മാല ഇടുന്ന കാര്യോം പിന്നെ നിവേദ്യം തിനകത്ത് കുഴപ്പമുണ്ടെന്നും പല പല കാര്യങ്ങും പറഞ്ഞു
ആഹ്
പരിഹാരം കാരണ ഇനി
ആഹ അത് ശരി തോന ആളൊക്കെ ഉണ്ടായിരുന്നോ
ആഹ് ആളെക്കണ്ടായിരുന്നു
ആഹ് ഉം പിന്നെ വീട്ടിയെല്ലാം വേവിച്ച് വെച്ചിട്ടാനാ പോയത്
ആഹ വീട്ടിലെല്ലാം വേവിച് മീൻ കിട്ടിയില്ല അല്ലാത ഉള്ളൊക്കെ
ആഹ് മീന് ഇപ്പോ എങ്ങും ഇല്ല
ആഹ്
ആഹ് കാൽത്തെ കാപ്പിയൊക്കെ കഴിച്ചിട്ടാണോ പോയേ
ആന്ന് ആന്ന്
ഉം ഇനിയിപ്പ ന്ത്‌ സുഖോ ഇല്ലേ ഇല്ല ഇല്ല ഇപ്പൊ സുഖം ഇല്ലേ
എനിക്കാ പനിയാർന്ന് ഇച്ചിരി കുറവുണ്ട് ഉം
ആഹ പിന്നെ കാല് വേദനൊക്കെ എങ്ങനുണ്ട്
കാലുവേദന ഓഹ് കാലുവേദന ഉണ്ട് മുട്ട് ഇരിക്കാനും വയ്യ
ആഹ് ആശുപത്രി പോയില്ലേ
ആശുപത്രിയില്ല എന്നും ആശുപത്രി പോക്കനെന്ന്
ആഹ് ഫിസിയോതെറാപ്പിയ്യാൻ എവിടെ പോയാരിന്ന്
പോയില്ല പോണം ഇനി കൊല്ലത്തങ്ങണം പോണം
ആഹ ആ കൊല്ലത്തെ എവിടെയ കാശു കൊടുക്കാത്തവര് ഇത്ണ്ടെന്ന് പറയുന്ന കേട്ട്
ഉം ഉം
ആഹ് അവിടെ അത് ആഹ് അവിടെ എ എല്ലാക്കെ നല്ലതാന്നോ നല്ലവണം ചെയ്യുന്നെന്നോ ചെയ്തവർക്ക് കുറവുണ്ടെന്നോ ഒക്കെ ഇങ്ങനെ പറയുന്ന കേട്ട്
ഉം രണ്ട് ബെഡ്ഷീറ്റൊക്കെ കൊണ്ടു പോണന്നൊക്കെ പറഞ്ഞു
ആഹാ ഒന്ന് പോയി നോക്ക്
ഉം
ഉം എന്തായാലും ബസിനും കാശ് കൊടുക്കണ്ട അവിടെയും കാശ് കൊടുക്കണ്ടല്ലേ
ആ ആ എട്ടാം തിയതിതൊട്ട് സമരം ആന്നും പറയുന്നു പ്രൈവറ്റ് ബസ്സാണ് ആഹ് പ്രൈവറ്റ് ബസ്
ആഹ അവര്കാള് കിട്ടാത്തോണ്ടായിരിക്കും
ആയിരിക്കും
ഉം പിന്നെ പിന്നെ ന്തോ ഉണ്ട് പിന്നെ പുള്ളാരൊന്നും ഇല്ലേ ഇന്നു മഴയില്ല
പുള്ളാര് പുള്ളാരെയൊക്കെ കെട്ടിച്
ആഹാ ആ പിന്നെ ആരൊക്കെ ഉണ്ട് വീട്ടിൽ
ഇപ്പം ഞങ്ങള് രണ്ടുപേരേ ഉള്ളു
ആഹ്
ഉം മരുമോൾ ഉണ്ടായിരുന്നു അവരെ വീട്ടിലോട്ട് പോയി
ഉം ജോലിക്ക് വല്ലോം പോന്നാ
ആഹ ജോലിക്ക് പോന്ന്
ആഹ് എന്തൊരു എന്തൊരു ജോലി
കമ്പനി ഫോകുന്ന് ഇവിടെ അടുത്തൊരു കമ്പനി ഫോന്നു ഞാ ഇപ്പൊ ജോലി ഇല്ല വീട്ടിൽ ഇരിക്ക്യാ
കമ്പിനിയന്ന് പറഞ്ഞാ ഏത് കമ്പ എന്തൊരു കമ്പനിയാ
കശുവണ്ടി ഫാക്ടറി
കശുവണ്ടിയുടെ ആഹ് മ്ഹ്
ഇപ്പം ജോലി എങ്ങും ഇല്ല പൊതുവേ ഇല്ല ജോലി
ആ പൊതുവേ ജോലി കുറവാ
ആഹ്
ആ പെൻഷൻ ആവാറായാ
ആഹ് ആവറായി ഈ വർഷം പിരിയും
ആഹ് അത് ശരി അന്ന് ഫംഗ്ഷനൊക്കെ ഉണ്ടോ അന്ന് അന്നേരം
അന്നേരം ജോലി ഉണ്ടെങ്കിലല്ലേ ഫംഗ്ഷൻ ജോലി ഉണ്ടോ എന്തോ എന്ന് ആർക്കറിയ ജോലി ഒണ്ടെങ്കി ഫങ്ഷൻ വയ്ക്കും
ഏത് മാസാ
ഡിസംബർല്
ആ അല്ലാതെ ആ ജനിച്ച ഡിസംബറിൽ തന്നെ പന്ത്രണ്ടാം മാസം ആണ് അതി കൊടു
ആഹ് പന്ത്രണ്ടാ മാസാ ഇവിടെക്കെ പിരിയുന്നത് ഉം
ആഹ് പിന്നെ പിന്നെന്താ ഉണ്ട്
പിന്നെ
ഉം പിന്നെ മക്കളൊക്കെ വരാറുണ്ടോ
ആ മക്കള് വരാറുണ്ട് മോന് ആ മോന് ഉണ്ട് മരുമോൾ അങ്ങോട്ട് അവരെ വീട്ടിലോട്ട് പോയി മോൾ വല്ലപ്പോയും ഉം
ഉം മോളെവിടെ താമസിക്കുന്നെ
മാൾ ഉം വ്ട ഇത്തിരി ദൂരയാ
ആഹ്
ഉം
ഉം പിന്നെ പിന്നെ എന്തൊണ്ട്
എന്നാലും ഇന്ന് ഇച്ചിരി വെ
ആ ഇപ്പൊഴത്തെ ഈ പു പുതിയ വണ്ടിയിലൊക്കെ കേയറിയാ പ്രിയദർശിനി
ആ അതിലൊക്കെ പോയി
അതി കേറി എവ്ടെ പോയി
അത് ഇറങ്ങിയന് ശേഷം ഞങ്ങക്ക് അഞ്ചാറുസ്തെ ജോലി ഉണ്ടായിരുന്നു പ്പം അതിനകത്തായിരുന്നു പുഴൂക്ക് പോയത് ആ ഈ റൂ ട്ട് അവർന്നെ ഒള്ളാരുന്ന് എട്ട് മണിക്ക് ആ
അങ്ങനവാടി പോയാ
അത് പിന്നെ അതീ പോയി പോവാൻ പറ്റീല്ല ഒലിയങ്ങ് നിർത്തി അപ്പോഴ്ത്തേക്ക്
ആഹ് അപ്പഴത്തേനും ജോലി നിർത്തി
ഉം
ഉം എന്തായാലും ഓണത്തിന്റെ മുമ്പ് കാണുവായിരിക്കും കാണാതൊന്നും ഇരിക്കത്തില്ല
ആ എന്തോന്ന് അറിഞ്ഞുകൂടാ ഇനിയിപ്പൊ പുതിയ സർക്കാരൊക്കെ അല്ലെ
സ്റ്റാഫുകൾക്കൊക്കെ ശമ്പളം കൊടുക്കണ്ടെ ആ പത്ത് സ് പ്പ ഏതെങ്കിലും കാണും
ആഹ്
ആഹ് പിന്നെ ഹസ്ബൻഡ് എന്തോയ്യ്ന്ന്
സ്ബൻഡ് ഇപ്പോ ജോലിയൊന്നും ഇല്ല
ആഹ്
രു പോത്തിനേ മേടിച്ച് അയ്നെ വളത് നോക്കിക്കൊണ്ട് നടക്കിയാ
ആഹ് അത് ശരി
ഉം
ഉം
ല്ലാതെ പ്രത്യേകിച്ച് വേറെ യോലിയൊന്നു ഇല്ല
ആഹ് ഉം പിന്നെ നിങ്ങള സ്ഥലം എവിടെയാ
സ്ഥലം ഇവിടെ അടുത്ത് തന്നെ
കൊല്ലത്താന്നാ
ആഹ് കൊല്ലം തന്നെ
ഉം
നിങ്ങക്ക് ജോലിയൊക്കെ ഉണ്ടോ
ആഹ് ഞങ്ങൾക്ക് ഇന്നലെ തൊടങ്ങി
അത്‌ ശെരി എന്തുവാ ജോലി
ആഹ് ആ തൊഴിലൊറപ്പ്
അ് അ് ഇവിടെങ്ങും തൊടങ്ങിയില്ല ഇതുവരെ
ആഹ് ഞങ്ങക്ക് പുതിയ ജോലി ഇന്നലെ തൊടങ്ങി. പുതിയ ആഹ് എന്തോ ബി ബി ജി റാംജി ന്നും പറഞ്ഞ്
ആഹ് ആഹ്
മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് തീർ നിർത്തി
അ് എഹ് അന്നേരം ഈ ഇതിന് പ്രത്യേകിച്ച് തൊഴിലുണ്ടോ? വേറെ വല്ല തൊഴിലു ഉണ്ടോ?
വേറെ തൊഴിലുകളാ പറഞ്ഞേക്കുന്നെ, ആഹ് തൊഴിലുകള് പറഞ്ഞേക്കുന്നത് ആഹ് റോഡ് കോൺക്രീറ്റ് ഓട വൃത്തിയാക്കല് തോട് വൃത്തിയാക്കല്
നിങ്ങള് ചെയ്യുന്നേ
ആ പെണ്ണും അണുങ്ങളുണ്ടേ ആവരെല്ലരൂടാ ചെയ്യണ്ടത് അതൊക്കെയ നമ്മളെ ജോലി പറഞ്ഞേക്കുന്നേ പിന്നെ നീർ ത്തടം നീർത്തടം എടുപ്പ്
അത്ശെരി. നീർത്തടം എന്ന് പറഞ്ഞാ ഈ പിന്നെ ഓടയോ അതാന്നോ
ഓടയല്ല ഈ പിന്നെ പുരയിടങ്ങളിലേ രണ്ട് സൈഡി സൈഡിലും ആ രണ്ട് സൈഡിലും തടം ആക്കിക്കൊണ്ട് മണ്ണും പൊക്കി ആഹ് ആഹ് അത് തന്നെ അത് തന്നെ ആഹ്
അങ്ങനെ ചെയ്യണം അതിപ്പം നേരത്തെ ചെയ്ത് ആ അതൊക്കെ പാടാ നേരത്തെ ചെയ്ത അത്രയല്ല ഇപ്പം ഇത്തിരി കൂടുതല് മീറ്റർ ചെയ്യണം അത്
അത് ശെരി
ഹ്ഉം
കൂലി എങ്ങനാ നേരത്തെ തൊട്ക്ക്ള്ള കൂലിയാണോ
അല്ല അല്ല അല്ല നേരത്തെ മുന്നൂറ്റി അറുവത്തൊമ്പതായിര്ന്ന്
ഉം
ഇപ്പം നാണൂറ്റി ഒന്നായി
ഓ അത് ശരിയ അന്നേരം കൂലി ഉണ്ടല്ലേ ആഹ അന്നേരം ഈ കബിനി പോവുന്നേ ത് നല്ല ജോലിയാ തോന്നുന്നു
നല്ല ജോലിയാണോന്ന് ചോദിച്ചാ ജോലിക്കൊക്കെ ഇത്തിരി പാടാണ്.
ഉം
അ തരുന്നത് നമ്മള് ചെയ്യണം
ഉം
വെട്ടിയും കളക്കിയൊക്കെ വേണം കാടും മലയും ഒക്കൊക്കെ
ഒക്കെ ആയിരിക്കും
ആഹ് കാടും മലയൊക്കെ കേയറണം
ഉം
വല്ലിയ കാടൊക്കെ വെട്ടണം
ഉം
ആഹ് പോച്ചയെല്ലാം ചെത്തണം ഇന്നലെ ഇന്നലെന്ന പേരു മഴയായിരുന്ന മഴ മൊത്തം നനഞ്ഞും കൊണ്ടാണ് പോച്ച ചെത്തി പോച്ചയെല്ലാം വലിയ കാട് ചെത്തി മാറ്റിയത്.
കേറൊക്കെത്തില്ലയോ
അതെങ്ങനെ കേറും നമ്മള് തുളിയും വെള്ളവും ആയിട്ട് വല്ലരും വീട്ടി നമ്മളെ കേറ്റുവോ
ആഹ്
ആഹ് മഴ നനയത്തേ ഉള്ളു. അവിടെ അല്ലാതെ ആരെയ വീടുകളി നമ്മളെ കേറ്റത്തില്ല
അന്നേം ഒരു പ്ലാസ്റ്റിക് കവറക്ക വാങ്ങിച്ച വെച്ചേട്ടാ
ആഹ് ആര വീട്ടിൽ കേറാൻ ആഹ് ആരെയും വീട്ടിൽ കേറാനുള്ള നിയമം ഒന്നുമില്ല അരെ വീടുകളിൽ കേറല്ലൂന്ന് ആ നമ്മള് എന്ത അതിനുള്ള എന്തേലും കൊണ്ടു പോണം
ആഹ് അത് ശരി ഓ കൊട കൊണ്ട് പോണോ
കൊണ്ട് പോണം കൊട കൊണ്ടു പോണം
അത് ശരി
കൊടേം പിടിച്ചു നിക്കണം. ജോലി ചെയ്യാൻ പറഞ്ഞിട്ടില്ല കൊടയും പിടിച്ച് നിക്കണം
നിക്കണം ആഹ് ശരി ഉ
ജോലി നമ്മൾ എപ്പോഴും ചെയ്യണെന്നില്ല. നമ്മള് ആ അഞ്ച മണി. ജോലി തീർത്താൽ മതി
ഉം ഉം
ഉ നമ്മളന്ന് വെച്ചാ അങ്ങോട്ട് ആ നാളെ ഉണ്ട് ഇന്നലെ ഒരു ല്ലേ ചെയ്തേള്ളൂ പുതിയ ജോലി
ഏഹ് ആഹ് ഇവിടാ ഇവിടന്നും ഒര അനക്കം പോലും ഇല്ല
ആഹ് എല്ലോടും തുടങ്ങിയല്ലേ
എന്നാ ദാണ്ടെ ഇവിടെ മോള വസ്തുവിനു നിറയെ കാട് കയറി കിടക്കുന്നു അയോ ഞാനെങ്കി പറ്റിയിട്ട് കൊടുത്തനായിരുന്നു ഒരു ആനക്കവും ഇല്ല
ആഹ്
ഞാനങ്ങനെ കൊടുത്ത് ചെയയിപ്പിക്കുന്ന ആരുന്നു ഇവിടെ എല്ലാരും വീട്ടിയിക്കയാ
ഇപ്പയ് ഈപ്രാവശ്യം ജോലി നടന്നതേ ഇല്ലേ?
ഇല്ല അവിടക്കെതോ അവരൊക്കെ ചക്ക അരിയുന്ന് അവിടെക്കെ ചെക്കപ്പ് പണി അള ഉ
ആഹ് ഞമ്മുക്കവിടെ ഇന്നലെ ജോലിണ്ട് ഞങ്ങൾക്ക് ഏപ്രിൽ മാസം തൊട്ട് ജോലി തുടങ്ങി.
ആഹ് എന്നാ ഇവിടെ ഇല്ല ഇവിടെന്ത ആ ജോലി ചെയ്തോണ്ടിരുന്നവരെല്ലാംന്നൊണ്ടേ ച കരിയാ അവിടെ കടന്ന്
ഞങ്ങൾക്ക് മെയ് മാസം മെയ് മാസം തൊട്ട് ജോലി തുടങ്ങി പതിനാല് ജോലി ഗാന്ധിജി ജീടത് ചെയ്ത്
ഉം
ആഹ് പിന്നെ ഇപ്പൊ ഇ ഇത് പുതിയ വേറെ ജോലി തുടങ്ങി
ശരി നീ കമ്പനി പോന്നേ കാട്ടിയതാന്നോണ്ടി നല്ലത്
ഉ കമ്പിനി പോയാ അമ്മക്ക് കാറ്റും വെയിലും ഒന്നും കൊള്ളണ്ടല്ലേ
ഏഹ്
ആ പിന്നെ അവിടെ ആ എട്ട് മണിക്കൂർ ജോലി അവിടെ ചെയ്യണം
ഏഹ്
ആ എടുക്കുന്ന ജോലി ചെയ്ത് തീർത്തല്ലേ ആ കൂലി കിട്ടു
കിട്ടത്രേ ഉള്ളൂ
ആഹ ഇവിടെ അങ്ങനല്ല. ഇവിടെ ഈ വെയിലായാലും കാറ്റായാലും എല്ലാം കൊള്ളണം കയ്യീരുന്ന കുന്താലി നമ്മട്ടി കൂടെ ചുമന്ന് ഈ പുരയിടങ്ങളിൽ മൊത്തം നടക്കണം
ഉം പുന്താരി കുന്തരിയും വേണല്ലേ
പിന്നെ കുന്താലി വേണം കിളക്കണ്ടെ? കുന്താലിം നമ്മട്ടിം വേണം ഇത് രണ്ടും കൊണ്ട് എല്ലെടോം നടക്ക
ത്ര കൊണ്ട പോന്നതാണ്
ആ കുന്താലി ഇവിടെ ഞങ്ങളെ വാർടി കുന്താലിയും വേണം ന്നാലെ അവളൊക്കെ ജോലി ചെയ്യാൻ സമ്മതിക്കു
അത് ശരി
അതുകൊണ്ട് ഞങ്ങളെ വാർണ്ടീന് കുറ്റവും ഇല്ലല്ലേ ചെയ്ത ജോലിക്ക് കുറ്റവും ഇല്ല തിരിച്ച് വൈസ അടക്കിയേം വേണ്ടായിരുന്നു ഇപ്രാവശ്യം എല്ലാ ആഹ് ഇപ്പാവശ്യം എല്ലാ വാർഡിലും പൈസ കൂട് ജോലി കുറവും പൈസ കൂട മേടിച്ചെന്നും പറഞ്ഞ് എല്ലാ വാർഡുകാരെ കൊണ്ടും പൈസ തിരിച്ചടപ്പച്ച്
ഓ അത് ശരി
ടെ അങ്ങനെ ആയിരിക്കും അതായിരിക്കും ജോലി തുടങ്ങാത്ത ആ പ്പ നമുക്ക് ആ നമ്മക്ക് തിരിച്ചട കുറവൊന്നുംല്ലായിരുന്നു നമ്മള് ജോലി കൂടുതലാ ചെയ്തിട്ടേക്കുന്നെ അളവ് തന്നാലും അത് അതിന്റെലും ഇച്ചിരൂടെ കൂടുതലും നമ്മള് ചെയ്ത് കൊടുക്കും
ഉം
ജോലി സുഖവാ. വെട്ടാനും കെളക്കാനൊക്കെ അല്ല വെട്ടാനും കെളക്കാനും എളുപ്പവല്ലേ
എളുപ്പ അത് ശരി
ആ മഴയില്ലെങ്കില് പാടാണ്
ഉം
കട്ടി തറയൊക്കൊന്നെങ്കി പാടാ
ഉം ആന്ന് അല്ല മഴ പെയ്തി കാടല്ലേ മോത്തോ എല്ലോടും അങ്ങ് കാട് കയറി കിടക്കിയേ
ആഹ കാടാണ് കാടാണ് വെട്ടുന്നത് നമ്മള്
അത് കാടിന്റെ ഇടയ്ക്കക്കെ വല്ലോം ഉണ്ടോന്ന് നോക്കണം
ആഹ് കാട് വെ കാട് വെട്ടിയിട്ടാണ് ഈ പണ കോരുന്നത്
ആഹ് ആ വീട്ടുകാരൊക്കെ വല്ലം തരുവോ കഴിക്കാനൊക്കെ
എല്ലാരും ഒന്നും തരത്തില്ല ചിലരൊക്കെ വെള്ളോ ചായയ എന്തേലും കടിയും ഒക്കെ തരും. ചിലരാരും അനങ്ങത്തില്ല പച്ചെള്ളം പോലും തര
ഞാൻ ഇവടെ മോളെ വസ്തുവിന് ചെയ്യിപ്പിക്കുമ്പോ ഞാ അഞ്ഞൂറ് രൂപ കൊടുക്കും
ആഹ്
എന്തായാലും ചായ കടിക്കുകയ വല്ലോം ചെയ്യാൻ പറയും മേടിച്ച് കഴിക്കാൻ പറയും ആഹ് ശരി ശരി
ആഹ്
ആ
മ്മ് കാട്ടാവുന്നില്ല അവസാനിപ്പിക്ക ഇത് നിക്കണം കോള് അവസാനിപ്പിക്ക.